ഇല്ലെടി ഞാനിങ്ങനെ ഇവടെ വെളീ നിക്കുവായിര്ന്ന്
ആണോ എനിക്കും ഇങ്ങനെ ഒറക്കം വെര്ന്നില്ല എൻ്റെ മുടിയൊക്കിങ്ങനെ ഒരുപാട് കൊഴിയ്ന്ന് ഞാൻ അതിന്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് കിടക്കുവായിരുന്നു
ആഹ് മുടി കൊഴിയുന്നെന് ആദ്യത്തെ കാരണംന്ന ഈ ടെൻഷന എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അല്ലെങ്കില് അത് ഒന്നും നീ ചെയ്ത് നോക്കിയില്ലേ ഈ പാക്കുകള് ഒന്ന് അങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയില്ലേ
ഞാ ഇതെനിക്ക് കൊറച്ച് നാളായിട്ടുണ്ട് കാരണം രണ്ട് പ്രസവത്തിലും കൊറേ മുടി പോയി ഉണ്ടായിരുന്നേക്കെ പിന്നിപ്പങ് വളരെ ഇതായിട്ട് ആഹ് ആഹ് മുടീടെ സ്ട്രെങ്ത് ഇങ്ങനെ കുറയാൻ തുടങ്ങി
ഓക്കേ അല്ല ഈ പ്രസവം അഥവാ കഴിഞ്ഞാലും അതിന്റെ ആഹ് ഒരു ഒരു സമയം വരെ അത് കാണത്തുള്ളു അത് കഴിഞ്ഞ പിന്നെ സാധാ പോലെങ്ങ നമ്മുടെ ബോഡി മാറുന്നതിലൂടെ അങ്ങ് മാറുന്നയാണല്ലോ പിന്നെ എന്തോ പറ്റി എനിക്ക് തോന്നുന്നി ഒന്നെങ്കി രണ്ട് കാരണങ്ങളാ നമുക്കി മുടി കൊഴിച്ചിലുണ്ടാവുന്നേ
ആഹ്
ഒന്ന് നമ്മടെ ഇന്റേർണലി നടക്കും അല്ലെങ്കി എക്സ്റ്റേർണലി നടക്കും ഇതിന എന്തേലും ഒരു പ്രശ്നം വരുമ്പഴാ പിന്റെര്ണലിയണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വൈറ്റമിൻ ഡി അല്ലെങ്കി ഈ പറയുന്ന പോലെ ആഹ്
ആഹ് പിന്നെ നമ്മള് ബയോട്ടിനൊക്കെ കഴിക്കാൻ പറയുവല്ലോ
ആഹ് അതെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലോ അല്ലെങ്കി വൈറ്റമിൻ ഈടെ കുറവുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മുടികൊഴിയും
കൊഴിയുവല്ലേ ആഹ് ഞാനെന്ന അത്യാവശ്യം വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന ആളാണോ
ആഹ് പക്ഷെ ഈ വെജി എല്ലാം ഇപ്പൊ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോ നമുക്ക് വെജിറ്റബിൾസിന്ന് കിട്ടത്തില്ല വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോ നമ്മടെ സൺലൈറ്റ് അല്ലെങ്കി വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള
ഈ ആഗിരണം ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നല്ലേ പറയുന്നത് അത് ഞമ്മള് ടാബ്ലറ്റ് ആയിട്ടോക്കെ എടുക്കേണ്ടി വരുവായിരിക്കും
എടുക്കേണ്ടി വരും അങ്ങനെ മ്മക്ക് അങ്ങനെ വെയില് നമ്മുക്ക് അതിന്ന് കിട്ടുന്നില്ലന്നുണ്ടെന്നുണ്ടെങ്കി നമ്മുക്ക് ടാബ്ലറ്റൊക്കെ എടുക്കുവപ്പോ പക്ഷേ ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്ന്ന് പറയുന്നത് ഒന്നെങ്കി എക്സ്റ്റേർണലി ആണ് പ്രശ്നം എന്നുണ്ടെങ്കി നമ്മളെന്തെങ്കിലൊക്കെ പാക്ക് കൾ ഇട്ട് നോക്കണം ഈ മുടി വളരാനുള്ള ഒരുപാട് റെമഡീസ് ട്ടൊണ്ടല്ലോ നമ്മടെ വീട്ടിത്തന്നെ നമ്മടെ അലോവേര ജെല്ലൊക്കെ ഒക്കെ നല്ലയാ മുടി വളരാന് മ്മടെ കറ്റാർവാഴേടെ ജെല്ല് അതുപോലെ
എക്സ്റ്റെർണലി ആണ് പ്രശ്നംന്നാണ് പക്ഷെ മുടി ഭയങ്കര ഡ്രൈ യ്യായിട്ടാണ് ഈ എന്റെ മുടി സ്കാൽപ്പീന്നല്ല പൊഴിഞ്ഞു പോവുന്നത് മുടീടെ ഒരു പകുതിയൊക്കെ വെച്ചിങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലെയ
ഓഹ് അപ്പം മുടിക്ക് കരുത്തില്ലാത്തത് കൊണ്ടാണ് അതായത് ഇപ്പം ഉം ഈ എണ്ണ തേക്കുവോ
ആഹ് എണ്ണ തേക്കും
എണ്ണ തേക്കുന്നന്ന് പറഞ്ഞാ ഈ എണ്ണ നമ്മള് നമ്മുടെ അറിയാലോ കൊ കൊക്കാനട്ട് ഓയിൽ എന്ന് പറയുമ്പോ നമ്മുടെ മുടിക്ക് ഏറ്റവും വലിയൊരു സംഭവമാണെന്ന് പക്ഷെ എണ്ണ കുറയുമ്പോഴാണ് കൂടുതലും മുടികൾ ഡ്രൈ ആവുന്നത് അതായത് ഈ എണ്ണ തേക്കാതെ നമ്മൾഈ ഉണക്കീട്ട് മുടി എന്ത് ചെയ്യും മുടിടെ ആ ഒരു ഹെൽത്ത് അങ്ങ് പോയിട്ട് അ ഒരുമാരി ഡ്രൈ പോലാകും അപ്പൊ പെട്ടെന്ന് അത് പൊഴിയാൻ നല്ല എളുപ്പവാ അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു റെമഡിന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ആഴ്ചയില് ഒരു രണ്ട് വട്ടെങ്കിലും നമുക്ക് എണ്ണ തേക്കണം പക്ഷെ ആ എണ്ണ നമ്മള്
എല്ലാ ദിവസവും എണ്ണ തേക്കുന്നുണ്ട്
ആ പക്ഷെ സാധാരണ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച രണ്ടു ദിവസം നമ്മൾ നല്ല രീതിൽ എണ്ണ തേച്ചിട്ട നമ്മ മ ചെയ പിന്നെ ഈ എ നിൽക്കുന്നതി്റെ ഗുണംമന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു ആ ഡ്രൈനെസ്സ് മാറ്റിയിട്ട് ഒരു കരുത്ത് കിട്ടും പക്ഷെ ഈ നമ്മള് ട്ടിയ സാധണ നമ്മുടെ വെളിച്ചെണ്ണ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ആകാം പക്ഷെ അതില് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് തിളപ്പിച്ച് നമുക്ക് തേക്കാം അതി ആ അതെ
്യ ഒന്നിയൊക്കെ ഇട്ട് കാറ്റുവല്ലോ പണ്ട്
അതെ അതെ കയ്യോന്നിയുണ്ട് നമ്മളെ ഉലുവ ഉലുവ എന്നൊക്കെ പറയാം ആ് ഉലുവേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ആഹ പിന്നെ ഈ ഉലുവേന്ന് പറയുമ്പോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഉല ഉലുവന്ന് പറയുമ്പോൾ താരം മാറൻ നമ്മുടെ മുടി വളരാന് മുടിക്ക് നല്ല കറുപ്പ് കളർ തരാനൊക്കെ ഈ ഉലുവ നല്ല
നല്ലയാണല്ലേ പിന്നെ നീലമരി അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
ആഹ ഇത് ന്നീസ് നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണയൊക്കെറിട്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കരിഞ്ജീരകത്തിന്റെറെ എണ്ണയുണ്ടല്ലോ കരിംചീരകത്തിന്റെ എണ്ണ ആഹ് കരിംചീരകത്തിന്റെ എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മുടിക്കും നല്ല കറുപ്പ് കളർ ഇപ്പൊ ഈ ഒരുപാട് നരച്ച നരച്ച മുടിയൊക്കെ ഉള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടും അങ്ങനെ റ്റുള്ള ഗുണുണ്ട് അതിന്
ആഹ് ആഹ എനിക്ക്ന്നരയൊന്നും വരാറായില്ല
അല്ല ഈ നമ്മളീഈ ചില ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ കാൽസ്യത്തിന്റെ കുറവുള്ളവർക്ക് ക്ക്‌ കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് കാണാൻ പറ്റും നരച്ചിരിക്കുന്നത് കാണാൻ പറ്റും അതെ അതെ കാരണം ആ പണ്ടെന്നൊക് ക്ക പറയുമ്പോഴത്തേക്കും വയസാാവുമ്പോഴായിരിക്കും നരക്കിന്ന് പക്ഷെ ഇപ്പം ജനിച്ച പിള്ളാർക്ക് വരെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മുടിയേലും നര ചിരിക്കുന്നത് കാണാം അതൊന്നിങ്കി അമ്മയുടെ ശരീരത്ത് ഏ ആഹ് എന്തെങ്കിലും ഏ
ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും
ആഹ് ഉണ്ടായിരിക്കാം അല്ലാതെ ഇപ്പ എന്തായാലും നമുക്ക് ജനിച്ച കുട്ടികൾക്ക് എന്തായാലും അത് വരില്ല കാരണം കു അമ്മയുടെ വൈറ്റിൽ കിടന്നിട്ടല്ലേ കുഞ്ഞു വരുന്നത് അപ്പ അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ അമ്മ കഴിക്കുന്ന ആഹാര ത്തിന്റെ ഇത് കിട്ടിയിട്ടായിരികൊല്ലോ കുഞ്ഞിന്റെ വളർച്ച ഉണ്ടാവുന്ന് അങ്ങനെ പിന്നെ മാ താജയാണോെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുമ്പോൾ മുടി വളരാൻ അത് നല്ലൊരു ഹെൽപ്പ് ഹെൽപ്പീയുന്ന ഒരു സാധനാ നമ്മള് എണ്ണ തേച്ചിട്ട് നല്ലൊരു അഞ്ചു മിനിറ്റോളം നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മള് ശരിക്ക് മസാജ് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നിട്ട് നമുക്ക് ഈ മുടി വളരെ നല്ലൊരു സംഭവമായിരിക്കും ആ പിന്നെ കുറേ പാക്കുകളുണ്ട് കുറെ പാക്കുകൾന്ന് പറഞ്ഞ പറയുന്ന പോലെ നമ്മുടെ ആലോവറ ജില്ല തീക്കുവാണെങ്കിൽ നല്ലവോണം മുടി വളരും അതുപോലെ ഈ പറഞ്ഞാല് നമ്മുടെ ഉലുവ ഉലുവ നമുക്ക്
ചെയ്യല്ലോ അലോവേറെ ജെല്ല് നന്നായിട്ട് തേച്ച് വെച്ച
അതുപോലെ നമ്മുടെ ചെമ്പരത്തി ഇല്ലേ നമ്മുടെ ചുവന്ന ചുവന്ന ചെമ്പരത്തിനെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അത് ഇങ്ങനെ നമ്മളിങ്ങനെ പിഴഞ്ഞ് അത് ഇങ്ങനെതാക്കി
ആഹ് ആഹ് ഷാമ്പൂ ആയിട്ട് ഉപയോഗിക്കുവല്ലോ നമ്മള് ചെമ്പരത്തിയുടെ ഇല ത്ത് താളി താളി പോലെ
ആ പണ്ടത്തെ ആൾക്കാരൊക്കെ അത് ഷാമ്പു ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് അത് നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് അതായത് നമ്മൾത് കഴുകിയിട്ട് നമ്മള് അതെ അതെ നമ്മളത് കഴുകി ഇങ്ങനെ കഴുകികള കളയുമ്പോഴത്തേക്കും നമ്മൾ ഉണങ്ങി കഴിയുമ്പഴേക്കും നമ്മൾ നമ്മൾ സാധാരണ ഷാമ്പൂ ഇട്ട് ട്ടതുപോലെ ഒരു ഫീല ആയിരിക്കും നമ്മുടെ മുടിക്ക് ആ ഒരു സോഫ്റ്റ്നെസും ഒരു ഷൈനിങ് അങ്തരും പിന്നെ നമ്മുടെ ഉലുവയില്ലേ ഉലുവ സാധാരണ ഈ വെള്ളത്തിലിട്ട് നമ്മുടെ തൈരുമായിട്ട് അരച്ചിടും പക്ഷെ അങ്ങനെ നമുക്ക് അത്ര ത്രയും ബുദ്ധിമുട്ടുണ്ടാങ്കി എന്ത് ചെയ്യണംന്ന്റിയാവോ ഉലുവ നമ്മള് തലേണത്ത് ആ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മള് തലേന്ന് ഉലിവ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം അതിനകത്തൊട്ട് ഇതിന്റെ എക്സ്ട്രാക്ന് മൊത്തം അങ് ഇറങ്ങുവല്ലോ അപ്പൊ ഒരു ഗോൾഡ് ഒരു ഒരു ഒരു ഒരു ഒരു ഗോൾഡ് കളറായി വരൂലേ ആ വെള്ളം അപ്പൊ ആ വെള്ളം നമ്മുടെ മറ്റെ സ്പ്രേ അടിക്കുന്ന ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മങ്ങിളിങ്ങന കുളിക്കുന്നതിന് ഒരു പത്ത് മിനുറ്റ് മുനേ നമ്മടെ തലേല് കൽപ്പില് മൊത്തം സ്പ്രേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു അതാപ്പം നമുക്ക് നല്ല മെനക്കെടും ഇല്ലാരണം നമ്മള് വെ ത്തിലിട്ട് വെക്ക പിറ്റേന്നാമ്പോ ആ വെള്ളംടുത്തങ്ങ് അടിച്ചാൽ മതി ചിലർക്ക് ഈ ആ ഉലുവേണേ നമുക്ക് കഴിക്കാം കാരണം കുതിർന്ന ഒലിവല്ലേ വേണെങ്കി അത് വേണെ നമുക്ക് അതങ് അല്ലെങ്കിൽ വേറൊരു വെള്ളത്തി ഇട്ടിട്ട് നമുക്ക് അതങ് കൂടി
ആഹ വേണെങ്കിൽ അത് നമുക്ക് ജ്യൂസ് ആക്കി എടുത്ത് അത് അരിച്ചിട്ട് വേണമെങ്കിൽ അപ്പൊ ഈ വെള്ളത്തിന്റെ ആ ഒരു ഇത് കൊറച്ചുകൂടി കൂടുല്ലോ
അല്ല ഞാൻ ഉദ്ദേശിച്ചന്ന് പറഞ്ഞാ ആഹ് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കൊറെ ആൾക്കാരുണ്ട് ല്ല ആഹ് എളുപ്പപ്പണിക്ക് വേണെന്നുണ്ടെങ്കി ആ വെള്ളം എടുത്ത് വേണം ചെയ്യാം ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക വണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ അരച്ച് അങ്ങ് അങ്ങനെങ്ങ് തേക്കാം അങ്ങനെരു സംഭവം പിന്നെ വേറെ വല്ല റെമഡി അറിയാവാ ഏ വേറെ വല്ല റെ
ഈ മുടിയായിട്ട് ബന്ധപ്പെട്ട് മുടിയായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ അറിയാവൂ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മള് ദേഹത്തൊക്കെ പുരട്ടി മസാജ് ചെയ്യു അതിനീ ഉരുക്ക് വെളിച്ചെണ്ണയാ നല്ലത് വെർജിൽ ഓയിലറിയാവോ
ആ വെർജിനോയിൽ അറിയാം പിന്നെ
പാൽ പിഴഞ്ഞിട്ട് അത് കുറേ തേങ്ങാപ്പാല എടു കുപ്പം നമുക്ക് ആകെ ഒരിത്തിരി എണ്ണേ കിട്ടും അതങ്ങനെ മണിക്കൂറുകിൽ നിന്ന് ഇളക്കി ഇളക്കി ഇങ്ങനെ പറ്റിപ്പറ്റി വേണം അതൊരു ചിരി എണ്ണയായിട്ട് വരാൻ ആ എണ്ണക്ക് ഭയങ്കര മണവാ
മണവുമാണ് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്
അതെ അതെ ആ അതിങ്ങനെ ലാസ്റ്റ് ആ തേങ്ങാപ്പാൽ ഇങ്ങനെ അടിൽ ഇങ്ങനെ അടിയും ഒരു ബ്രൗൺ കളറില് അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാ അതിങ്ങനെ പഞ്ചസാരൊക്കെ ഇട്ട് നമ്മൾക്ക് ആഹ് അത് കടിക്കും അതിന്റെ ഈ കീടമാണത് കീടം എന്നാ ഇവിടെക്കെ പറയുന്നത് എന്നുവച്ചാ അതിന്റെ ആ പാലുണ്ടല്ലോ പ ആഹ് അതിങ്ങനെ നമ്മള് പഞ്ചസാരയും തേങ്ങയും ട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു പ്രത്യേക ടേസ്റ്റാ കാരണം ആ പാലിങ്ങനെ കുറ കുറി ലാസ്റ്റ് ഇങ്ങനെ സെറ്റിൽ ആവുന്ന സാനാ അത് ഇവിടെ പിന്നെ കൊറച്ച് വസ്തുക്കൾ കുറച്ച് വസ്തുവുണ്ട് അപ്പൊ അവിടന്ന് കൊറച്ചൊരു പത്തിരുപത് തെങ്ങുണ്ടായത് കൊണ്ട് തേങ്ങ കാണും അപ്പൊ ഇവിടെ പെണ്ണിന്റെ അമ്മ ങ്ങനെ ആള് വരും അപ്പൊ നിർത്തി ഇങ്ങനെ തേങ്ങ ഉണക്കി വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ എങ്ങനെയാ ക കിട്ടുന്നത്
ആ ഇവിടെ ഞങ്ങള് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് കൂടുതലും ഉപയോഗിക്ക ന്ന് പറഞ്ഞ നമ്മുടെ ഈ കൊ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മുടെ ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റിങ്ങനെ ക്യാരറ്റ് ഇട്ട് തിളപ്പിക്കും ക്യാരറ്റ് നിറം വെക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ക്യാരറ്റ് തിളപ്പിച്ചിട്ട് പിന്നെ പച്ചമഞ്ഞളും ഇട്ട് തിളപ്പിക്കും പക്ഷെ പച്ചമഞ്ഞള് കൂടുതലും പേരും ഉപയോഗിക്കുന്നില്ല ചെലവര് ഉപയോഗിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞ നമ്മുടെ കൈകളിലും ഡ്രസ്സി
ചൊറിച്ചില് വരാനൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാക്കും പ
ആഹ് അതും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കളറാണ് ഇതിന്, അപ്പൊ നമ്മടെ കുഞ്ഞുങ്ങൾ ഇടുന്ന ഡ്ര ഡ്രസ്സിനൊക്കെ പിന്നെ ആഹ് കളറായിരിക്കും.
പറ്റിപിടിക്കും ആഹ് ആഹ്.
ഉണ്ട്
ആഹ് ഉം അത് ശരിയാ, പച്ചമഞ്ഞളിനെക്കാട്ടും നല്ലതാണ് ഈ കസ് തൂരി മഞ്ഞള് പക്ഷെ കസ്തൂരി മഞ്ഞള് നമുക്ക് അങ്ങനെ. അതിന്റെ ലഭ്യതക്കുറവാണ് പ്രശ്നം നമ്മുടെ നാട്ടില് അങ്ങനെ. കോമൺ ആയിട്ട് കിട്ടത്തില്ല.
ആഹ് വല്ല ഉം.
കസ്തൂരി മഞ്ഞളിന് ശരിക്കും ഒ മഞ്ഞനിറം അല്ല, അതിന് ശരിക്കൊരു. ആഹ് ഒരു വെള്ള പോലത്തെ വെള്ളയോടുത്തൊരു ചന്ദന കളറാ. കസ്തൂരി മഞ്ഞളിന് അതി ഇങ്ങനെ നിറം പിടിക്കത്തില്ല ആഹ് ഡ്രസ്സിമും അപ്പൊ പറ്റിയ. പച്ച മഞ്ഞളിന് നല്ലത്. അതെ അതെ അതെ നമ്മളിങ്ങനെ പ്രസവിച്ചു കിടക്കുന്നു. സമയത്ത് ഇങ്ങനെ നിർബന്ധിച്ച് നമ്മളൊക്കെ പുരട്ടുമല്ലോ, അത് ഇങ്ങനെ മൊ ത്തം നമ്മുടെ ഏഹ് ഇപ്പൊ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല പണ്ടൊക്കെ ഇങ്ങനെ. നമ്മളെ നോക്കാൻ വന്ന് നൽക്കുന്നവർക്ക്. യിരുന്നു എല്ലാ പവർ ഓഫ് ആട്ടോർണേയാ അവരുടെ കയ്യിൽ എഴുതി കൊടുക്കുവായിരുന്നു നമ്മടെ.
അതെ അതെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പം. ആഹ് ഇപ്പം നമ്മള് പറയുന്ന പോലുള്ള രീതീകളൊക്കെയാണ്.
രീതികളാ ആഹ് അതുകൊണ്ട് ഞാനെന്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ആളിനെ നിർത്താതെ. ഇങ്ങനെ ഇപ്പ ഇങ്ങനെ ഇതുണ്ടല്ലോ ആയുർവേദ. ഹോസ്പിറ്റലുകളുണ്ടല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ പോയി ട്രീറ്റ്മെന്റ് എടുക്കയാ ചെയ്തേ. അപ്പൊ വളരെ നല്ല ഇതായിരുന്നു, മറ്റേത് ഇങ്ങനെ. നമ്മളെ ഇങ്ങനെ ജയിലിൽ പിടിച്ചിട്ടാണൊക്കൊക്കായിരുന്നു. അവര് ഇങ്ങനെ പറയും അവര് പറയുന്നതേ നമ്മള് ചെയ്യാവൂ. അവര് തരുന്നതേ കഴിക്കാവൂ.
ഇപ്പം എത്ര ദിവസം എടുത്ത് പാക്കേജ്?
ഞാനൊരു പത്ത് ദിവസത്തെ പതിനൊന്ന് ദിവസത്തെ പാക്കേജ് എടുത്തു.
അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് തന്നെ കുളിക്കുയൊക്കെ ചെയ്യുവായിരുന്നു.
ആഹ് തനിയെ കുളിക്കുയൊക്കെ ചെയ്യുവായിരുന്നു, എന്നുവെച്ചാൽ രണ്ടാമത്തെ ആവുമ്പം. നമ്മള് കേപ്പബിൾ ആണല്ലോ, കുഞ്ഞിനെ കുളിപ്പിക്കാനും. തനിയെ കുളിക്കാനും ഒക്കെ. കുറെക്കൂടി നമുക്ക്‌ അങ്ങനെ ബാക്കിയുള്ള, ഫസ്റ്റ് ഡെലിവറിക്ക് ചെലപ്പോ അത്രയും. ആളില്ലാതെ ചിലപ്പോ പറ്റൂല്ലായിരിക്കും, പക്ഷെ സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ. ഓക്കേ ആയിരുന്നു, കാരണം എനിക്ക് ഇങ്ങനെ. ഒരാള് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ തന്നെ ചെയ്തോളാം. എന്നുള്ളൊരു കാരണം ഈ ആളിന് കൊടുക്കുന്ന പൈസ നമ്മള്. കുട്ടിക്ക് ഡയപ്പർ വാങ്ങാനുപയോഗിച്ചാൽ മതി. കുട്ടി ഫുൾ ഡയപ്പറിലാണെങ്കിൽ നമ്മള് ഓരോ രണ്ട് മണിക്കൂറിലും. ആഹ് ക്ലീൻ ആൻഡ് സേഫ് ആയിട്ട് ഡയപ്പർ ചേഞ്ച്‌ ചെയ്താൽ മതി ജോലിയില്ല.
ഉം
പിന്നെ ഈ ഡയപ്പർ ടി ഡിസ്പോസ് ചെയ്യുന്നു ആഹ് ഒരു കാരണം ഡോക്ടർസ് വരെ നിർദ്ദേശിക്കുന്നത്. നമ്മളെ എന്നാലും പറ്റിയാലും കുഞ്ഞ് ഫുൾ ടൈം ഡിപ്പറായിരിക്കും, പക്ഷെ അതിനൊരു. മൂത്രമൊഴിച്ചാലും ആഹ് അണുക്കൾ പെരുക്കുന്ന ആഹ് ടൈം കൊടുക്കരുത് എന്നുള്ളൂ. അഹ് നമ്മള്
ഉം
നമ്മ